അലോ ഒർങ്ങിയോ
ഉറങ്ങീല്ലാ എന്തായി ചർച്ച
ചർച്ച കൊർച്ചായി ആരും വന്നീല്ല വരുണ് ണ്ടന്നും അറിയില്ല ഇച്ചറീല്ല
ഡ്രസ്സിന്റെ ചർച്ച പുതിയണ്ണിന് ല്ലെ എട്ത്തോ
ആഹ് അത് ഇട്ത്ത് ഇന്നാള് പോയി സെറ്റാക്കീണ്
ഏഹ് ഇട്ത്തീല്ല
ഏ ഏ
ആഹ് വാടകക്കല്ലേ മറ്റേ
ഉം ആഹ് അത് വാടകക്ക അപ്പവ്ടെ പർഞ്ഞ് പോന്ന്ണ് ബുക്ക് ചെയ്ത് പോന്ന്ണ്. ഞാൻ കൊങ്ങോട്ടി ഒരു പീടിയേല ചോ
പക്കത്ര ഏ
എട്ടായിരം ഉം
ഏ
എട്ടായിരം പിന്നെഐക്ള്ള ഓർണമെന്റ്സും ഒക്കെപാടെ എട്ടായിരത്തിന്റെ പൊർത്ത്ണ്ട്
ഏ
ചോളിക്ക് മാത്രം എട്ടായിരം എട്ടായി നല്ല കല്ല് മുത്തള നല്ല വെലെ പതിനഞ്ചും പൈനട്ടും ഇരുവൊക്കെ ഇണ്ട്
ഏ നിക്കാഹയ്നാണല്ലോ ല്ലേ അത് ഓള് വരോ ഡ്രസ്സ്‌ട്ക്കാം
കൊണ്ടർണം പോണം ഇവളേ നമുക്ക് കെ എസ് ആർ ടി സി യില് പോവാ
ടൂറോ
ഇജി കണ്ടാതാ കെ എസ് ആർ ടി സി കണ്ടോ
ഞാൻ കണ്ടണു ഫ്രീയല്ലേ
ഇജ്ജ് പോന്നിനി ഞാനിന്നലെ കണ്ടു അഹ് കൊണ്ടോട്ടീന്നേ ഞങ്ങളി ങ്ങനെകണ്ടു ട്ടോ എന്തൊരു തിരക്ക് കെ കാണുന്ന ആണുങ്ങളെ പെണ്ണുങ്ങളാണ് കൂടുതലെ സ്ത്രീകൾക്ക് സൗകര്യം ലഭിക്കണം അര്യേ
മറ്റേ ബസാാര് ഒല്ക്ക് ആണുങ്ങളല്ലേ പെണ്ണുങ്ങളില്ലല്ലോ
ആ
ബസ്സ്‌ കേറാ
അ
പിന്നെന്താ ആയിറ്റ ഉറങ്ങിയില്ലേ കുട്ടികള് കുട്ടികളൊറങ്ങിയില്ലേ
ഉ എല്ലോടത്തൊക്കേ എല്ലാ സമയത്ത് തുല്ലല്ലോന്ന് കുട്ടിയൊന്നുറങ്ങിയില്ല ഹൈസു താ ഇവിടെ ഷ
എല്ലാ സമയത്തും ഇല്ല ഏഹ്
ഉ മീനോന ഉറക്കാ നിക്ക ആയിറ്റൊറങ്ങണ നേരായി ഉറക്ക്യ ഒറങ്ങും
ഏഹ്
ഏഹ് നീനെനെ ഒറക്കാണ് ഏഹ് അത്തനാ അവിടുന്ന് ഇങ്ങട്ടോ
ഉം രാവി ലെ അപ്പൊ ഇങ്ങട്ട് എപ്പളാ അറിയില്ല നമ്മള അരികൊട്ട് ന്ന്
ഏഹ് എഴേ പതിനുണ്ട് അത് അറിയില്ല എപ്പളാന്ന് ദേ നമ്മള അരീക്കോട്ടത്തെവിട്ടതേനി
ആഹ്
മാനന്തവാടിക്കൊക്കെ തോന ടൈമിലുണ്ട്
അരീകോട്
ഇന്നത്താ മടില്ല ഞൻ വ ആഹ് വയനാട് വയ ഉം അ
ആൾക്ക് പെണ്ണൂന്റടക്കക്കൊണ്ടാക്കൂല്ലേ പോയേനെ ആ ആഹ
അവിടക്ക് ഉണ്ടാകും
ക്കു വെറുത ചായ കുടിച് പോരുണ്ടോരോരുത്തർ
ഏഹ്
നേ
അ
ഇജ്ജ് കണ്ടിലെ ന്നാൾ കണ്ണൂർന്ന് വാളേ കണ്ണൂരി പെണ്ണ് ണ്ടലോ വ്ലോഗൊണ്ടല്ലോ ഒരു വ്ലോഗിലു പറയണ്ടേറ്റ് ഞങ്ങളിന്നു വെറുതെ കെ എസ് ആർ ടി സി ലെ ചായ കുടിക്കാൻ പോന്നതാണ് ന്നും പറഞ്ഞു ഇറങ്ങി കയറിണ്ട്
ആഹ്
വെറുതെ ചായകുടിച്ചാനായിട്ട അങ്ങോട്ടന്ന് പോണ എത്ത പ്പം കണ്ണൂർന്നൊക്കെ പോന്നിട്ട് ആര് ബസിന്റെ പയസ്സൊക്കെ ചായ കുടിച്ചാലേ
ഉം ബസിന്റെ പൈസ ക്ക് ചായ കുടിച്ച
ഉം
ഏഹ് ചോറക്കെ തിന്ന്
മിന്നത്തൊർങ്ങിയോ?
ഓളൊർങ്ങീണ് ഓക്ക് പത്തരക്ക് കളീണ്ട്. ആഹ് കാണം പർഞ്ഞ്‌ വേഗം കട്ന്നൊർങ്ങി പത്തരെ അർജന്റീനന്റെ അർജന്റീന
ഉം അർജന്റീന പൊടി പൊടിക്ക്ണ്ടല്ലോ
അർജന്റീനേ ബ്രസീൽ ഏതാ ഇച്ചറീല ഏതോ ഒന്നിന്റെ ഇന്നലേഞ്ഞില്ലേ അർജന്റീനന്റെ കളി
ഒർക്കൊഴ്ച്ച്
ഇന്ന് ആര്താണാവോ ആര്തോന്ന്ണ്ട്
ഏതോരു കളിണ്ട്.
ഞാനോന്നും കാണല്ല
ഉം ചോർക്കെന്താ ഉം ഒർങ്ങീല്ല അടെണ്ട്
ചോർക്ക് കുമ്പളങ്ങ കറി
ആഹ്
മാങ്ങ കറീം
ആഹ്
അത് പോലെ ബത്തല് പൊര്ച്ചതും അനക്കോ
ഏ ചിക്കം കറി
ഉം ഉം ചിക്കൻ കറി മാത്രേള്ളൂ
ഉം
ഉം മഴ അവടെ മഴ പൈതിട്ടന്നെല്ലല്ലോ ഇബടെ ന്ന് പെയ്തു
ഇബടെ മയയ്തില്ല ചെറിയൊരു പാറ്റല് പിന്നെ ഇജ്ജ് വൈയ്നാര്ത്ത് വിൾച്ചച്ചേരം
ഉം ഇബടെ പ്പ മഴല്ലാട്ടോ പ്പൊന്നൂല്ല
അന്റോട്ത്തെ മാങ്ങാഴിഞ്ഞോ?
മാങ്ങ കഴിഞ്ഞ്‌ വളെ ഞാൻ വന്നപ്പോക്ക് നാലെണ്ണെറ്റ് ഇണ്ടായ്നി രണ്ടെണ്ണം കൂടി ചെത്തി തിന്നു വന്നപ്പം ലാസ്‌റ്റ്ത്തെ മാങ്ങ ഞാൻ തിന്നു
ബാക്കിയൊക്കെ കഴിഞ്ഞ്‌ തിന്നാലും തിന്നാലും മട്ക്കാത്തേനെ നല്ല രസള്ള ഞാനൊക്കെ ഡെയിലി ഇപ്പർത്തെ മാങ്ങ മുച്ചിമ്മേലും ഇണ്ടർന്നീല്ലേ അതും കഴ്ഞ്ഞ്‌ണ്.
ഏഹ് ഇപ്പയ്ന് എല്ലോട്ത്തും കയിഞ്ഞ്‌ണ്ടാവും.
ഇല്ലവളെ ഞങ്ങളെ ഈ മോളിന്റോടട്ക്ക്യാ എത്രണ്ട് ഉം
അയന്ത്‌ മാങ്ങേ?
ക്കെ കൊയ്ഞാടാണ്. അതും ഈ മാങ്ങന്നെ കൊയ്ഞാടി ഇങ്ങനെ കടക്ക്ണാണ ഇന്നാളറ്റെ പൊ പർച്ചൂല്ല പൊർക്കാനും പറ്റൂല്ല. വെയിറ്റ് അട്ച്ച അട്ക്കലല്ലേ
ഏഹ് അയിറ്റ പർച്ച് പൊർക്കാനായ്ക്കൂലേ
പൊർക്കാൻ കേറാൻ കയ്യൂല ഗെയ്റ്റ് അടക്കുമ്പോ എങ്ങനെ കേറാ കയ്യ അയിന്റെ ഭർ അച്ചാറ് ടാൻ നാലെണ്ണം കൊട്ന്നന്നീന് അർഞ്ഞു ഇന്നാള് ഞാ ഇല്ലാത്തന്ന്ട്ടോ നാൽണ്ണറ്റെ
അത് ഇതന്നെല്ലേ ഇങ്ങളാ മാങ്ങ
ഉം ഞങ്ങളെ മാങ്ങനെ അത് ഇപ്പയ്ല് രണ്ട് മൂച്ചി മ്മല്ണ്ടവ്ട്ത്തെ
ഏഹ്
രണ്ട് മൂച്ചിമ്മലും ഈറ്റക്കെല്ലുണ്ട് പിന്നെ ഉള്ള്ക്കാരും കടക്കാ കയ്യൂലന്നൊള്ളു
അതെത്ത എപ്പളും ഗെയ്റ്റ് അടച്ചിട്ണ്
ഓള് ആദ്യേ അങ്ങനെന്നെ അടച്ചിടും
അങ്ങനെങ്ങ
തോർന്ന്ടും റോഡിന്റെ വക്ക്നല്ലേ ആഹ് വരല്ലോക്കണ്ടയ്നി ഓളെ ഓളഞ്ചത്തി പെറ്റ്ണ്ലെ ഇങ്ങളെ കുടുബല്ലത് പത്താംതീ പെറ്റ്ണ് അപ്പൊ അവ്ട്ക്ക്ങ്ങനെ പോവല്ണ്ടായിനി ഇപ്പ വന്ന്ണ് ഇവടെ ആഹ് അയിന്റെട്ത്ത് പയിനഞ്ചീസെറ്റെ നിക്കണന്നൊക്കെ പറഞ്ഞ് ഇച്ചറീല കൊറച്ചീസം ഇവടോലും കുട്ട്യേളും ഓനും ഒറ്റക്കേനിവടെ
ആഹ് ഏഹ് ഓളെ പെരേ നിക്കാൻ പോലേനി
ഉം
ഏഹ്
ആരേ ആഹ് ഓളെ പെരേല് നിക്കാൻ പോവും അവ്ടെ ആളാ യ്യോ ഇച്ചറീല എത്താ ഓയിച്ചാ പറിണെ ഉം ഇച്ചായ കളിയൊന്നുല്ലേ ഇച്ചായ ഏത ബ്രസീലോ അർജന്റീനെ പോർച് ച്ച്ഗലോ ജർമ്മന്യോ ഫ്രാൻസ്‌
എത്താ
ഒര് കൊല്ലം ഫ്രാൻസിന് കിട്ടീണ് വിചാരിച്ചാട്ട് എല് ഫ്രാൻസൊക്കെ
ഫ്രാൻസാ അത് എംമ്പാപ്പന്റെ ആളാ
ഉം ഒര് പത്ത് കളിക്കാരേ പേര്റിയാൻ പറഞ്ഞാ മാണെങ്കി അറീല
ഉം
ഹൈദിനും എംമ്പാപ്പ്
ഓൻ ഓന് ഏതാന്ന് ഓക്കെന്നെ ഓനെന്നെ അറീല പലേതും പറിം ഉം
ഉം
പിന്നെ
ഇജ്ജ് വെള്ളേരിക്കൊയിന്യോ
ഇബളെ ഫിലുന്റെ സ്കോളൊ നഴ്സറിക്കെപ്പ ഉസാറായൊ? പഠിപ്പി പഠിപ്പിച്ചോ?
പഠിപ്പിക്കാ കൊറേ ലെവലായി വര്നൊള്ളൊക്കെ
ഏഹ് പുത്യേ ടീച്ചർമാരാ
ഇജ്ജ് പറ്ഞ്ഞ ഫാത്തിമ ടീച്ചറാ ഇവളെ ക്ലാസ്സ്‌ടീച്ചറ്.
ഏഹ് ഏ ഏത്?
ഹിന്ദിന്റെ
ഹിന്ദിന്റെ അത് ആഹ്
ആഹ് വെള്ത്ത്ട്ട് ഓല് ആആആ വെറെള്ളധിക അക്ഷരം പിപ്പിച്ച് തന്ന്ണ് ട്ടോ അവര്
ഏഹ്
തൊടങ്ങിട്ടൊക്കെ ലെവലായി വര്നൊള്ളൂ ഇവള് ഹയ്തീന്റെ എങ്ങനെണ്ട്?
ഓല്ത് ഉസാറ
ഏഹ്
ഒല്ത് നല്ല ഉഷാറാ ഉം നല്ലോം പഠ്പ്പ്ച്ചു നല്ല കുട്ട്യേളെക്കെ നല്ലോം നോക്കും ചെജ്ജും പാർക്ക്ണ്ട് വണ്ടി ഇവടെ മു യൂണിഫോമ്ഞ്ഞ് അട്ത്താസം മുതലേക്കാരം. കിട്ടിയില ഉം ഓട്ടോർഷപ്പ്ങ്ങട്ട് എർക്കലാ വേറട്ടൊട്ക്കാന്
അതോണ്ട് വാതിക്കന്ന് കേറി എർങ്ങി പോവാലോ.
ഹ്മ്മ് സിറ്ഔട്ട് മൂ നാലണി അമ്പടത്ത
ഉം ഉം ഇപ്പ മടിയൊന്നുംണ്ടാവലല്ലേ ഭവാന് മുത്താവ കാാട്ടിനോ എന്റെ കുട്ടീനോ ചഴച്ചീ കേേർത്തണ കേേർത്ത ചയ് ഡ്നീനി
ചെറുതായിട്ട് മടി ഇമ്മളന്ന് പോവാക്കേ ചെയ്യും ഇബെട്ന്ന് പോവും.
ചോറൊക്കെ കൊണ്ടോയാന്നോ
ചോറോ ആഹ ചോറ പ്പ മടിയാ ചോറ ഉണ്ടോ ഇന്ന് നൂ പുട്ട് ഉടുത്താഴച്ചു ഇന്നലെ ഇഡലി എടുത്താഴച്ചു
അപ്പൊ ചായലടിട്ടള്ളൂ
ഏ പിന്നെ അവിടന്ന് കഞ്ഞിണ്ട് ചാന്റെ കടിയവന ഇഷ്ട പിന്നെ ഒക്കെയ കഞ്ഞിുണ്ട് ചെറിയ അരിന്റെ കഞ്ഞി ഉം ഒരു പതിനൊന്നരം ഒെ ആകുമ്പോൾ കൊടുക്കും പിന്നെ അതിന് വെല്ല ചോറിന് ഉൾഡാകും പിന്നൊ ചായ ചട്ട കൊടുത്ത്
അപ്പൊ വിളിച്ചേട്ടോ
ആഹ ആയിക്കോട്ടെ
എത്